ഹലോ ആഹ്
ക്കണില്ലേ?
ആഹ് കേൾക്കണ്ട് എന്തോ ഒരു സൗണ്ട് കേ എന്തൊക്കോ സൗണ്ട് ഉണ്ടല്ലോ. എക്കോ അടിക്കണ്ട്. ആ ഒന്ന് സൗണ്ട് കുറക്കുമോ?
ആഹ് നോക്കട്ടെ ഞാന് റൂമ നിന്ന് പുറത്തേക്ക് പോട്ടെ.
അതെ ഇല്ലല്ല സംസാരിച്ചോണ്ടിരിക്കുമ്പൊ അറിയാൻ പറ്റുള്ളൂ എന്തോ ഒരു സൗണ്ടിണ്ട് ഫോണ്ന്ന് കുഴപ്പല്ല പറഞ്ഞോളി.
അ ആഹ് എന്ത് പോവാ നല്ല വിശേഷം നല്ല വെയില് രണ്ടു ദിവസായിട്ട് നല്ല വെയില്
ആന് മഴയൊക്കെ ഇത് വരെ പെയ് രുന്നോന്നെനെ സംശയ ഇപ്പൊ മഴയെക്കെങ്ങോ
ആഹ് അതെ അല്ലെങ്കില് ടൈമൊക്കെ നല്ല മഴേന്റെ ടൈമാണല്ലോ ഇപ്പം മഴയില്ല ഒന്നുല്ല നല്ല വെയില്
ആഹ് ഭയങ്കര ചൂടും
ആഹ് അതെ വെയിലറക്കുമ്പോ നല്ല ചൂട് മഴ ആവുമ്പോ നല്ല തണുപ്പ്
പക്ഷെ എനിക്ക് ഭയങ്കര ചൂടാട്ടോ ഹ് ഹ് ഹ്
ആഹ് വയങ്കര ചൂടെന്നാണ് ഇപ്പൊ വയങ്കര ചൂടു അല്ല വിങ്ങ
ആഹ് ഹ ഹ ഹ അതെ ശരിയാ അങ്ങനെ എന്നിട്ട് എന്താ ഫുഡ് ക ച്ചോ
ഓ ഫുഡൊകഴിച്ച് ഇപ്പൊ റൂമില് കേറി ഇങ്ങനെ കിടക്കാള്ള ഇതാണ് റുതെ കുറച്ചേരം ഒന്ന് ഇങ്ങനെ ഉറങ്ങൂലെങ്കിലു ഒന്ന് കിടക്കണം അല്ലെങ്കിൽ കൈയും കാലൊക്കെ ഹും പണിയാവും ച്ച ടൈം ആവുമ്പോ നമ്മള് നമ്മള പണിയൊക്കെ കയിഞ്ഞി ഒന്ന് റസ്റ്റ് എടു
ഉം അതെലേ ആഹ് അത് ശരിയാ നമ്മള് നമ്മളെ തടി നോ ണം ശരീരം നോക്കണം അമ്മക്ക് മക്കക്ക് വേണ്ടി നമ്മള് ജീവിക്കുമ്പോക്കും അല്ല മക്കൾക്ക് വേണ്ടി ക്കണം പക്ഷെ നമ്മള് നമ്മള് അവരെ നോക്കാനും നമുക്ക് ഒരിത് വേണ്ടേ ഉം ഉം പിന്നെ ആഹ് അതെ അതെ അതെ ആഹ് ശരിയാ ഇപ്പ പണ്ടത്തെ ആൾക്കാരൊക്കെന്നാല് ഇപ്പൊ സത്യം പറഞ്ഞാല് എന്താ പറയാ ആരോഗ്യവുല്ല തടി നോക്കൂല മക്കളെ ഇങ്ങനെ അവര് മക്കളെ മാത്രം
ആമ മക്കക്ക് വേണ്ടി മാത്രം ജീവിച്ചാൾ ക്കാരാ. അതുപോലെ ഇപ്പ മ്മക്ക് നിന്നേക്കാണേൽ കഴിയൂല.
ആഹ് ഇപ്പത്തെ കാലത്ത് ആഹ് ഇപ്പ പക്ഷെ ഇപ്പ അങ്ങനത്തെ സാഹചര്യം കാലാവ ഇതൊന്നും അല്ല. കാരണം മക്കള് നമ്മള് നമ്മള് അവരേന്ന് എന്തെങ്കിലും പ്രതി അന്നൊക്കെ എന്താണ് മക്കള് മ്മളെ നോക്കുവല്ലോ മ്മള് മക്ക് മക്കള് മാതാപിതാക്കളെ നോക്കൂന്ന് വിചാരിച്ചിട്ട് ആഹ് ഇപ്പൊ അങ്ങനെയൊരി തില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ മക്ക് മക്കളെ നോക്കുക അവർക്ക് അവര് നോക്കണം ന്നാവില്ല ഇനി അവര്ന്ന് എന്തെലും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മള് അവരെ നോക്കണേ ആ ആ അത് നോക്കിയിട്ട് കാര്യല്ല.
ഉം അതെ
ആ അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിപ്പോ ഇനി എന്ത് കാര്യമില്ല മക്കളെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരാക്ക് ചെയ്തു കൊടുക്കണ കാര്യത്തിലാണെങ്കിലും നമ്മള് അവരെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി തന്നെ പ്രതീക്ഷിച്ചിട്ട് നമ്മള് ചെയ്തി ട്ട് കാര്യല്ല.
കാര്യല്ല അതന്നെ പറയുന്നെ. അപ്പൊ അമ്മ ക്ക് വേണ്ടിട്ട്മ്മ റസ്റ്റ്‌ എടുക്കാതെ ടൈ സ്റ്റ് എടു ക്ക് നമ്മുക്ക് എന്തേലും ചെയ്യാെനുണ്ടേ അത് നമ്മള് ചെയ്യാ പ് ന്താ ല്ലേ മക്കള് നിന്നിട്ടൊന്നും ഒരു കാര്യം
അത് ശരിയാ. ഇപ്പൊ പൊതുവെ എല്ലാ എല്ലാ ഉമ്മമാരും അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ ആ കാര്യത്തില് ഭയങ്കരായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്.
ഓ അതെ എല്ലാണ്ട് ഇപ്പ ഇപ്പത്തെ ഇതിലേ അങ്ങനെ ആയിട്ടില്ലെങ്കില് പറ്റ് റ്റൂലാ കാരണം നമ്മളൊന്ന് പറയുമ്പോഴേക്കെ അല്ലെങ്കി മക് കള് പറയും നിങ്ങളെന്തിനാ അന്ന് അങ്ങനെ ചെയ് തീന്നു ചോദിക്കണ കാലാ.
ആ അതെ ഇപ്പം ആ നമ്മള് അം അതെ അതെ ആ അത് പറയും. അത് ഇപ്പഴത്തെ മക്കള് ചോദിക്കുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞാല് എന്താ പറയാ അതേപോലെ എന്താ സൗണ്ട് മോൾുണ്ടോ
ആഹ് മോളണ്ട് അതാ
ആ ചെറിയ മോളെ
ആഹ് ചെറുത രണ്ട വ യസായിട്ടേഏു ഇല്ല അത് ചില ടൈമിൽ അങ്ങനെങ്ങ് ഇട്ട് ഉറങ്ങി പോവണം എന്നാ പിന്നെ കൊഴപ്പില്ല അല്ലാണ്ട് ഓളായിട്ട് ഉറങ്ങും ചെയ്യൂല ഞാാന് തോന്ന നേരത്ത് ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നാ പിന്നെ ചെിലപ്പംുറങ്ങും ചിലപ്പോ അതിനന് വേണ്ടി നാല് മണിയൊക്കെ ആകുമ്പോ ഒന്ന് കണ് മാളും അപ്പൊ തന്നെിച്ചക്ഷണീയിപ്പിക്കയും ചെയ്യും ആ ടൈമിലൊക്കെ ഉറങ്ങി ആ രാത്രി ഉറങ്ങിയാലും കുങ്ങിലേയിലൊക്കെ പന്ത്രണ്ട് മണിയണ നേരത്തെ ഉ നേരത്തെ ഉറങ്ങ അങ്ങ ൊ ഒരു പരിപാടിയേ ഇല്ല അതുകൊണ്ട് നമുക്കൊന്നിനും കഴിയൂ ഇവരൊന്ന് കിടക്കഞ്ഞാലേ നമ്മക്ക് ഒക്കെന്തിനോലും കഴിയോ ഒന്ന് കൈകാലൊക്കന്ന് നേടിച്ച്മ്മുക്ക ഒന്ന് കിടക്കണം എന്നുണ്ടെങ്കില്
ആഹ കഴിയൂലല്ലോ ആഹ ശെരിയാ മക്കള് പക്ഷെ ആ കറക്റ്റ് ടൈമിന് ഉറങ്ങി ശഷീലവേണ്ടിയിരുന്നില്ലേ എന്നാ പിന്നെ കൊറെേ ബുദ്ധിമുട്ടിൽ ഉണ്ടായിരുന്നില്ല
ഇൊക്കെ അങ്ങനെ തന്നെ വേഗം ഉറങ്ങൊക്കെ ചെയുണ്ടായിരുന്നു അപ്പൊ ഞാന് ഓറങ്ങ ടൈമ ഞാനും വേം കടക്കൊക്കെ ചെയ്യേന്നി ഇപ്പം ഉൾടൈമ് കളി ഞാൻ ഇവിടെ കട്ടുമ്പോ കിടക്കുകയാണെങ്കിൽ എ ഓളോഓള സാധനങ്ങ കൊടുത്ത് കളിക്ക
ആഹ പക്ഷെ നമുക്ക്പ്പം ഉറങ്ങാനും കഴിയൂല
ആ ആ അതെ അമ്മുക്ക് ഉറങ്ങാനും കഴിയില്ല പക്ഷെ ഞാൻ ഉച്ചക്ക് ഞനൻ ഉറങ്ങാനില്ലെങ്കിലും നമ്മുക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടണ്ട് അതിനന് വേണ്ടി ഇടക്ക് ഒരു നാല് നാലര വരെ ഞാൻ ഇവിടെടക്ക കൊ പക്ഷെ ഓല് അങ്ങനെ പോല അക്ക്ക്ക് പത്ത പ്രാവശ്യ ആ മക്കളായി കുളിച്ചുണ്ടാവും എന്നട്ട് ഓക്ക അത് വേണോ ഇത് വേണം ഇത് അതെ ഒരു സാനം എടുക്കും ചെയ്യിാ എന്നി്െുതെ ഇന്നെ അങ്ങോ്
ആഹ അവർക്ക് ഭയങ്കര ആ പ്രായ അല്ലേ ഇനിപ്പോ രണ്ടും മൂന്ന് ഒക്കെ വയസ്സാ ആ ചെറുപ്രായത്തി നമ്മള് നല്ലോണം അവരിങ്ങനെ ഒരു അവർക്കൊരു ഇങ്ങനെ തഞ്ചാര എന്താപ്പ അയ്ന് പറയാല്ലേ
ഇത് വേണം ഇത് വേണം പക്ഷെ ഒന്നിട്ട വേണ്ട നമ്മൾ കൊടുക്കുന്നത ഒന്നും വേണ്ട ഒരു ചോദിക്കുന്നതും ഒർക്ക് വേണ്ട എന്താ ചോദിക്കുന്നള്ള കറിയൂല
ആഹ പക്ഷെ അവർക്കാണെങ്കി അടങ്ങിയിരിക്കാനും പറ്റൂല മ് മക്കളെ ആ ഫുഡൊക്കെ കഴ ക്കും
ആ ഫുഡ് കഴിച്ചിട്ട് വേഗം പണികളൊക്കെ വേഗം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ വേഗം പണികളൊക്കെ വേഗം കഴിക്കും അല്ലാഞ്ഞാൽ നമുക്കൊന്ന് ക ട്ടൂലല്ലോ മക്കളൾ സ്കൂൾ ട്ടെരുമ്പോ ക്കിനേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ ണ് അപ്പൊ ഏ വേഗ വേ പണി എയ്ച്ച് വേഗം കുറച്ചേരം കെട
അതെല്ലെ ഞാന് അതെ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നൊണ്ട് പിന്നെ നല്ല സുഖാ കാരണം എന്താ വച്ചാല് പിന്നെ നമ്മുടെ പണിയൊക്കെ ആപ്പ പത്ത് മണി ആകുമ്പോ ഒതുങ്ങും രാവിലെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മളിങ്ങനെ ഓ
അതെ അപ്പൊ അമ്മക്ക് തീരെ റസ ല്ല അവരെ എണീ ന്തേലും ഒരു സ്കൂള് പോയി അവ ഒന്ന് അത്യാവശ്യം പണ അതെ അങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുമ്പോ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട ഓടി കളിക്കണം കാലും കഴിക്ക ഒരു റസിണ്ടാവൂല്ല നാലും മ ഓ ഇത് കഴിഞ്ഞ് നമ്മളെ കുളിം കഴിഞ്ഞ നമുക്കൊന്ന് ക
കിടന്ന ആ ഫ്രീ ആവും ഉം പക്ഷെ എന്നാലും രാവിലെ എനിക്ക് തോന്നണ കുറച്ചും കൂടെ നമ്മൾ ആ സമയത്തൊന്ന് ഓടി പറഞ്ഞ് പണിയെടുത്താലും നമ്മള് പിന്നെ കുറച്ച കഴിയുമ്പോ നമ്മൾ അത്രയും ടൈം നമുക്ക് ഫ്രീ ടൈം ഇട്ടുണ്ട് അത് നല്ല സുഖ ആ ഇനിയിപ്പ എന്തെങ്കിലും നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലൊക്കെ നമുക്ക് ഇപ്പ ആരെങ്കിലും എന്തിനെങ്കിലൊക്കെ വിളിച്ചാലൊക്കെ നമുക്ക് നമ്മെ പണിയന്നും കഴിഞ്ഞിട്ടില്ലെങ്കി അത ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ഇങ്ങനത്തെ സാഹചര്യമായി ആവുമ്പോ രാവിലെ നമ്മളെ പത്ത് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ട്ട്യാല് അമ്മക്ക് പ്പം എവിടെക്കെങ്കിലും പോണം എന്നുണ്ടെങ്കിലോ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കേസ് വന്നാലോ ഒക്കെ നമുക്ക് പെട്ടെന്നാ- പോ കാരണം വീടും വൃത്തിയാണ് നമ്മളും വൃത്തിയാണ് അല്ല എല്ലതും കഴിഞ്ഞിട്ട് ണ്ടാവല്ലോ
അതന്നെ ഞാനും അങ്ങെ തന്നെ വേഗം പണികളെക്കെ വെച്ചിട്ട് ഞങ്ങള് വേഗം ഇതേപോലെ കയറി നക്കും അല്ലെങ്കില് ആരെങ്കിലും വന്നിക്കാണെങ്കില് ഒരു പണിയും കഴ്യാണ്ട്ക്കെ ഒരാൾ കയറി വീട്ടിലേക വന്നക്ക നമുക്ക് ഭയങ്കര ദേഷ്യാണല്ലോ കാരണം നമ്മള് പണികളുംഒന്ന് കഴഞ്ഞ ണ്ടാവൂല്ല അങ്ങനെയൊക്കൊവുമ്പോ നമ്മക ഭയങ്കര ദേഷ്യ ആണല്ലോ ഇതാവുമ്പോ അത്ണ്ടാവല്ലേ രാ തന്നെ ഫുള്ള്
ആ എല്ലാം കഴിയും ആ എനിക്ക അതെ വേ പെട്ടെന്ന് പണിതു കഴിഞ്ഞ് പിന്നെ ഇപ്പ വെറുതെ ഇരുന്നാലും കുഴപ്പല്ല അപ്പ ഞാൻ രാവിലെ തന്ന വേഗം ഫോണൊക്കെ കൊറച്ച് സൈ സൈലന്റിലക്കിട്ട് ഞാന് ഫോണെക്ക് കൈ കാണത്തോ - ത് വോക്കും എന്നാൽ പിന്നെ അത് അല്ലെങ്കിൽ ഈ ഫോണിൽ ഒരു വീട് വീഡോ കണ്ടാ പിന്ന അത് സ്ക്രോൾ ചെയ്ത് സ്രോക്രോൾ ചെയ്ത് വെറതെ ആ ടൈം ആട്ട് പോവും അപ്പന്നെ രാവിലെ ഫോണ് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ ഞാന് ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ ഇവര് മദ്രസന്ന് വരുമ്പോഴും അങ്ങനെയാലും അപ്പൊ ഇപ്പൊ നമുക്കൊരു ഭയങ്കര ഹറിബറിയ ആണല്ലോ
ആ അതെ മദ്രസ് കഴിഞ്ഞു സ്കൂള് സ്കൂള് കഴിഞ്ഞു എങ്ങനെ ആകുമ്പോ മക്കൾ പിന്നെ സ്കൂൾ വിട്ട് വാന്നാ പിന്ന അപ്പൊ ഒരു കളിക്കാൻ പോല പിന്നെ ബാങ്കോട്ത്താണ്ട് വീട്ടിലേക്ക് കേറൂല
ആ അ ശരി ആഹ ഇവരും ഇപ്പ മഴയോണ്ട് കളിക്കാനും പോവാൻ പറ്റൂല ഇനി പക്ഷേ ഇന്നലെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ചോലയുണ്ട് അവിടെ എല്ലാ ഇപ്പ റോഡിന്റെ സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ ഒറവവെള്ളം വരൂല്ലേ? അത്ങ്ങനെ നിന്നിട്ട് അതില് ചെറിയ കുഞ്ഞ് മീന്. സെതസ്കോപ്പ്ഒക്കെ വെച്ച് നോക്കേണ്ടി വരും മീനെ കാണങ്കി അങ്ങനത്തെ ചെറിയ മീനുകളങ്ങനെ കുപ്പിയിലാക്കിട്ട് കൊണ്ടുവന്നി അപ്പൊ അതൊക്കെ ഇഷ അ ഇന്നലയും, ഇന്നും ഇന്നും ഇപ്പംഇനി അതിനുതന്നെയാരിക്കും.
ആ ഇവിടെ അതേപോലെ മഴയൊന്നും വന്നക്കാണെങ്കില് തോട്ടിൽ മീൻ പിടിക്കാൻ പോവാതെ പോലെ തന്നെ കളിക്കും. ഒരു നല്ലോണം ആ മഴ തെ പാടത്ത് പോയി കളി എന്നിട്ട് ഈ മഴയും ഇതും ചളിയും ഒക്കെ കൂടായിട്ട് ഈ കാറ്റു മഴയൊക്കെ ഉണ്ടാവുമ്പോ നമ്മക്ക് ക്ക് പുറത്തിറങ്ങാൻ പേ ഞാനൊക്കെ കാര്യ വേഗം അകത്തേക്ക് കേറലാ ഇവര് എന്നിട്ട് ഇതുരണ്ടും വീട്ടിലേക്ക് കേറൂല്ലഎന്നിട്ട് ഞാനിവിടെ പേടിച്ച്നി കാരണം ഈ കാറ്റാവുമ്പോ മരങ്ങളും ഇതോ
ആ നമുക്ക് പേടി നമുക്ക് ടെൻഷൻ ആവും നമ്മടെ വീട്ടില്. ഇവര് പൊറത്താണെങ്കിലേ?
ക്കാലത്ത് പിന്നെ എന്താ ചെയ്യ മയത്ത് കളിക്കിയല്ലാണ്ട് ചോ അപ്പൊ നമ്മുക്കൊരു പേടിയ ഓര്ക്ക് അതൊന്നും അറിയണ്ട നമ്മള് പേടിയുണ്ടോ അതിന് പറയല്ല എന്താപ്പ ചെയ്യാ ആരോടതൊക്കെ ക്കെ പറയാ മക്കളൊന്നും അങ്ങട്ട് കേൾക്കൂല
അതെ നമുക്ക് അല്ല നല്ലോ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാ മഴ വെള്ളക്കെ ഇങ്ങനെ മഴ അല്ലോം പെയ്ത് ഇനിയിപ്പ മഴ ആയിരിക്കുവല്ലോ? അപ്പൊ ആ സമയത്തൊക്കെ മക്കളിങ്ങനെ വെള്ളമൊക്കെ കുടീനൊ അല്ലെങ്കി തോട്ടിലോ അങ്ങനൊക്കെ പോയി നോക്കുമ്പോ നമുക്ക് ഭയങ്കര പേടി അപ്പൊ മക്കള് ഞാൻ
ഇവിടെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ നല്ല വെള്ളവും മഴക്കാലം ഇങ്ങട്ട് വന്ന ക്കെ ഉരുളൊക്കെ പൊട്ടിക്കാണെങ്കിൽ ഇവിടെക്കെ നല്ലോം
അതെ വെള്ളം കേയറുവോ വീട്ടക്ക്?
ക്ഷെ നമ്മളെ റോഡ് ന്ന് പറഞ്ഞാല് രണ്ടാള ഹൈറ്റിലാണ് റോഡ് നിക്കുന്നത്. വയലും പാട കഴിഞ്ഞിട്ട് തോടെക്കെ കഴഞ്ഞി ഷാ റൂട്ട് മേലക്ക കേറും നല്ല നൃത്താ ഒരായ്ച രണ്ടാ്ചൊക്കെങ്ങനൊക്കെ മഴ പെയ്യല്ലോ
ആ ഇനിയിപ്പോൾ മഴയായിരിക്കും ആ ഇനിയിപ്പോം തുടങ്ങാനിരിക്കും ആ പേടിയാണ് എനിക്ക് ആ സമയം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുൻ പത്തെ പ്രാവശ്യംക്കൊയാലും നമു ഭയങ്കര പേടിയ
ഉ ആ് അതെ ഈ ഉരുൾപൊട്ടണ ടൈമ രണ്ട മൂന്നും ഉരുൾ പൊട്ടണ ടൈമ ഒക്കെ ഉണ്ടായില്ല അന്ന് അത അവിടക്ക വീലേക്കെ വെള്ളം കറീ വീടിന്റെ ആരഭാഗത്ത് വെം
അതെ എന്നിട്ട് എന്താ ചെയ്ത് ഇപ്പൊ വീടൊക്കെ ആകെ നാശായില്ലേ
ആഹ വീട് താക്കി പോവണം
അതെ വീട് പിന്നെ തിരിച്ച് വരുമ്പോ വെള്ളം ആ ഓക്കെ ശരി ശരി